ഹലോ ആ കേക്കില്ലേ?
ആഹ് കേക്ക്ണ് ണ്ട് എന്തൊക്കെ വിശേഷം?
എന്ത് വിശം നല്ല വിഷം ഇവ്ടെ കട് ക്കന്നല്ലേ. വാറെ വിശേഷന്നുംല്ലല്ലോ.
എങ്ങന്ണ്ട് കട്ന്നിട്ട് വേ വല്ല നല്ല സുഖം. ഉം അല്ല കെട്ന്നിട്ട് ഇവടെ വേദന വരു ആഹ ആ മക്കള് സ്കൂള് പോയി.
അഹ് ശരി.
ആഹ് ഒക്കെ ഇപ്പം ങ്ങനെ വരും മൂന്നണിയാവുമ്പോ ഇങ്ങനെ വരലൊട്
ഒരാള് മൂന്നണിക്ക് എത്തും അടുത്ത ആള്
അടുത്താളും അടുത്താളും പിന്നെ നാലര നാലേ മുക്കാലിന് എത്തുള്ളൂ. ഏ ചെറുത് വേഗ എത്തും ഇന്ന്പ്പം ചെറുതെത്തിട്ട് അക്ഷയക്ക ഒന്ന് പോവാണ്ട്.
അ എന്താ അക്ഷയേല് എന്ത പരിപാടി?
ആധാറ് ഓനിപ്പോം എൽ കെ ജിക്ക് ചേർത്താന് ആധാർ വാണ്ടിനി. അപ്പയ്ന് ഇണ്ടാക്ക ക്കാൻ കൊട്ത്തീനി അപ്പോ ഇന്നലെ വിൾച്ചു നോക്കിയപ്പോ അ അ് റിജക്റ്റ് ആയിണ്. അപ്പൊഞ്ഞിന്ന് പുതിയത്ണ്ടാക്കാ മാണ്ടി പോണം.
അ ശരി നാളെ ഒരീസം ജ്ജ് പോയിനല്ലേ ല്ലേ? ഉം ന്നിട്ട് നാളെ വര്ന്ന്ല്ലേ?
ആഹ നാളെ വര്ണല്ലോ നാളെപ്പ ഇഞ്ഞിപ്പം
ആഹ് നാളന്നെ വര്ണല്ലൊല്ലേ. മറ്റന്നാള് പോവാണല്ലോ.
നാളേക്ക് അപ്പ ഇണ്ടാക്കാൻ വാണ്ടിപ്പം അരി ഒക്കെ ഒന്നര കിലോനൊക്കെ വള്ള ള്ളത്ത്ട്ടച്ച്ണ്. ഞ അയ്ക്ക്ള്ള ബാക്കി സാധനൊക്കെ കിട്ടിയിട്ടാണം.
എന്തപ്പം കുയ്യപ്പോ?
ആ കുയ്യപ്പം.
ആഹ കുയ്യപ്പ ഇണ്ടാക്ക്ണ്ടോ ജ്ജ്?
ആഹ ന്റെ മെയിൻ ഡിഷല്ലേ അത്.
അതെ അതെ. ഇന്ന്പ്പോ മ്മ അരീക്കോട് പോയി. സാധനങ്ങളൊക്കെ വാങ്ങിയൊണ്ട ന്ന്ണ്. ബേക്കറീന്റെ ഇതൊക്കെ. നാല് കിലോ ഓരോ സൈസ് ബേക്കറിം. മൂന്ന് കിലോ മാങ്ങിം ഒക്കെ ആയിട്ട് കൊറെ സാധനം ന്ന്മ്മ പോയി വാങ്ങി ആഹ വാങ്ങ ന്റെ ഹസ്ബൻറിന്.
ഏ അയ് ശരി ഏ മാ
സാനങ്ങളാണ് വാങ്ങ
അത് ശെരി ഞാനിപ്പോ അപ്പ എന്റെ ഹ ഹസ്ബൻഡിനും ഉണ്ടാക്ക്ണ്ട്. അപ്പം ഞാന്ങ്ങനെ ആലോയ്ച്ചാണ് ഇപ്പൊഞ്ഞ് ഒരു പൊതിയാക്കാണോ രണ്ട് പൊതിയാക്കാണോ
എങ്ങനെയാണെലും ചെയ്യാം. ഒരു പൊതിയാക്കാണെങ്കി
ഞാൻ രണ്ട് രണ്ട് പൊതിയാക്ക് വെ ക്കല്ലേ. ന്നിട്ട് അപ്പളല്ലേ ഇള്ള് പൗതി പൗതി ആക്കിയാണ്ട് വെക്കാ.
കുയ്യപ്പ ഇണ്ടാക്ക്ണ്ട്ന്ന്. ഉം അപ്പൊ രണ്ട് പൊ രണ്ട് പൊതിയാക്ക് ണ്ട് ന്ന്ണ്ടെങ്കില്. കൊർച്ച് മതി. ന്റെ ഹസ്ബൻറിന് കൊർച്ച് മതി.
കൊർച്ച് മതിയോ?
മൂന്ന് പൊതിയാക്കാൻ വട്ന്ന് ഒരാള് പറയ്ണ്ട്. ഉം പോണ്ട് പോണ്ട്. അവിടെത്തില്ലെങ്കിലും വട്ന്ന് ആട റ്റം പോണ്ടല്ലോ അയ്ന് ഒരു പൊതി. ഉം കൂട്ടത്തിലൊരു ചെറിയ പൊതി വടരാക്ക് ഇട്ത്തോ. ഇല്ല ഇല്ല ഞാൻ വര്ന്നില്ല. ഞാൻ ഇവടെക്കണ്ടിരും ഞാ എങ്ങനെ വരാ ഇഞ്ഞ്പ്പോ സ്ട്രക്ചറും മാറല്ല കൊണ്ട് തന്നല്ല ഇന്ന കൊണ്ട പോണെങ്കില് അതെ ഞാൻ വരുന്നില്ല മ്മ പോവും. അപ്പൊ ആരെങ്കിലും ഇവിടെ ആരേം ആവശ്യംന്നുല്ല കുറച്ചു നേര ഇപ്പോ ഇമ്മ ഇന്ന് പോയപ്പോളും കൊഴപ്പൊന്നുല്യ
ഞാൻ വിചാരിക്കണ എന്താന്ന് അറിയോ രാവിലെ പോണ നേര ത്ത് ഇമ്മ അങ്ങോട്ട് പോയിക്കോട്ടെ അപ്പൊ ഇനി ഏ ചെൽപ്പോം ഇഞ്ഞ്പ്പം ഓള കൂടെ ആരെങ്കിലും എയർപോർട്ട്ക്ക് പോക്ണ്ടോ അറിയോ?
സിനു ആഹ പോവാ മതി.
സിനു പോവ്ണ്ടോ?
പോന്ന തോന്നണേ അളിയാക്കാണല്ലോ കാറില് കൊണ്ട ണ്ടോണ അപ്പൊ
ഏ അളിയാക്കെ കൊണ്ടോണേ കൊളേനോ
അങ്ങനെയൊക്കെ ഒരു വർത്താനം കേട്ട്
അങ്ങനെയണ്ച്ചാല് ഇനി പോവണ്ടെങ്കില് ഇനിക്കും കേയറാൻ കഴയാണെങ്കിൽ ഞാൻ പോ അവിടന്നാങ്ങട് കേറും നമ്മളെ അവിടന്ന് അങ്ങട്ട് കേറും. അത് വരെ ഞാൻ നമ്മളെ പെരേ നിന്നോള വിചാരിച്
ആഹ ഇല്ല ഇനിയിപ്പോ കൊറച്ച നേരത്തിന് ഇവിടെ ആരും ഇല്ലേങ്കലും പ്രശ്നമല്ല ഇനിപ്പൊ ഇറങ്ങണ നേരത്ത് എല്ലാരും ഉണ്ടായി ആയിക്കോട്ടെ
ഇമ്മ നോളോളിയൊക്കെ കഴിഞ്ഞു പോന്നോട്ടെ ഇന്ക് നോളോളിച്ചാലൊന്നും ആാവില്ല
നോലോളിച്ച്ണ് ഉമ്മ ഒക്കെ സന്തോഷത്തിന് ചിരിച്ചു പറഞ്ഞേക്കു
അപ്പ ഓളെ ഹോസ്പിറ്റലത്തെ ആൾക്കാരല്ലേ ഒക്കെ പാടൊക്കെ കെട്ടി പിടിച്ചു
ഓരോ നെലോളി അ പ ഇവിടന്ന് ആരും നേലോളിച്ചാ ഇല്ല ഇമ്മടെ എല്ലാരും ചാടി കളിച്ചല്ല
ഞാന് അത് പറഞ്ഞോളോട് ഞങ്ങളന്ന നിച്ചു ചക്കണ്ട ഞങ്ങളൊക്കെ ചിറിച്ചലെകാരംന്ന് പറഞ്ഞാണ്
ഉം ആ ഒരു മാസത്തിന് ഇപ്പൊ നേലോളിച്ചാ വേണ്ടി ഉണ്ടോ നഓരോളിയും വരരുന്നുണ്ടാവൂലേ അപ്പം തലേന്ന് നമ്മ് ഏതായാലും ഉമ്മാ പോകുംന്ന് അറിഞ്ഞം എന്നിട്ട് രാത്രി ഇങ്ങോട്ടെ കടുക്കാൻ വരും പിന്നെ പിറ്റേസം ഇറങ്ങണ സമയത്തേക്ക് പോവാന്ന് പറഞ്ഞു നിക്കല്ല നിക്കാൻ ബാക്കി എല്ലാരും നക്കണ്ടാവല്ലോ അതിപ്പോ എല്ലാരും അവിടെ നിക്കയ കുറച്ച ആള് ഇവിടെ നിന്നിട്ട്
ഞാന് നക്കാാനൊന്നന്ന് വിചാരിച്ചല്ല ഇനിപ്പ എന്താ അറിയില്ല ഇൻ്റെ മനസ്സിന് അത്ര വിശ്വാസമല്ല എന്താ ചെയ്യണ എനിക്കറിയില്ല ഞാന ഇനിക്ക് എപ്പഴ ഇന്താ തോന്നുന്നത് അതേമാർക്കാ ഞാൻ ചെയ്യല്
അല്ല ഇറങ്ങണ നേരത്ത എല്ലാരും ഉണ്ടായിക്കോട്ടെ ഇനിയിപ്പ തലേുന്ന പരിപാടി കൂടി ഇറങ്ങണ നേരത്തുംല്ലപ്പോ ഓള് പോകുമ്പോം ഒക്കിപ്പോ അത്ര നേരത്തെ പോണ ല്ലാം നന്നാക്കാനൊക്കെ കഴിഞ്ഞോണംന്നില്ലല്ലോ
ആറ് മണിക്കാ
ആറണിക്കല്ല ഏഴ് മണിക്കാണ് തോന്നണ്ട് പത്തരക്കാണ് ഫ്ലൈറ്റ് അപ്പം രണ്ട് മണിക്കൂർ മുന്നെങ്കിലും അവിടെ എത്തണം അപ്പൊ എട്ടരക്ക് അവിടെത്തണെങ്കിൽ ഏഴണിക്കെങ്കി ഇറങ്ങണ്ടേ
ആ ഞാൻ ഇന്റെ ഹസ്ബന്റിനോട്‌ പറഞ്
ഞങ്ങള് ബൈക്ക് മ്മെ കൊണ്ടുപോകോ അങ്ങട്ട് എയർപോർട്ടക്ക് ആരും കാറിൽ കയറ്റിയില്ലെങ്കിലും ഒക്കെ ചോദിച്ചണ്
എനക്ക് എയർപോർട്ട് പോവാൻ പൂതിണ്ടോ
ദൈനി
എന്നാ പിന്നെ പോണോലോ കൂടെ പൊയിക്കോ എന്നന്നിട്ട് ഓലെ ത് വീട്ട വീട്ടില തിരിച്ചെത്ത അവിടങ്ങട്ട് അനിക്ക് ബസ് കേറി പോന്നാലും മതി
ആഹ് മതി മതി അത് മതി
കാറിലിപ്പൊ കൊള്ളാത്ത കേസ് ഒന്നും ഉണ്ടാവില്ല ആർക്കാ ഇപ്പൊ തിക്കി കൂട്ടി അയില് പോവാൻ പൂതി ആഹ് കൊണ്ടോണ ടീമും കൊണ്ടോണ ടീമും ഓല് തന്നെ ഇണ്ടാവുള്ളൂ
ഏ അപ്പൊ ഞാൻ ഒറ്റക്ക് പോവേ
കൊണ്ടണ ടീമ് എന്തായാലും ഉണ്ടാവുലേ
ആഹ അ
ആഹ് ആ ഒരു മാപ്പിളി പെണ്ണങ്ങൾ എന്തായാലും ഒരു സെറ്റ് ഉണ്ടാവും മാപ്പള പെൺങ്ങളും ആയിക്കുള്ള കുട്ടികളും ഉണ്ടാവും അപ്പൊ ഏ കൂടെ പോയാ മതി
ഓക്കെ എയർപോർട്ടിന്റെ ഉള്ളിങ്ങനെ കാണാന് ഒര് രസം
ഉം അല്ല പോമ്പോ ആരെലൊക്കെ യാത്ര ആക്ക ഓൽക്കും സന്തോഷേക്കാരം ഇപ്പൊ എങ്ങനെ അറില്ല ചിലപ്പോൾക്ക് സന്തോഷിക്കാന് ചിലപ്പോല് വരണ്ട അറിയും
അല്ലാ ഇ മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചപ്പം പറണി പോര്നുണ്ടോന്ന്ചോദിച്ചേ അപ്പം അപ്പൊ കൊണ്ടുപോകോന്ന് വെച്ച്നി അപ്പ
ഉ
ആ അളേക്ക കാരം കാറെ എടുക്കണ അളേക്കനോട് ചൊച് നോക്ക്ക്ക് റയും അക്കൗണ്ടിപൊരിണ്ട്ക്കെ പറഞ്ഞു
ഏ ആം അയ്ശരിയാ അളിയാകാപം
നിക്കന്നെ അറിയില്ല ആരൊ ഒന്നും ഞാൻ പിന്നെ വിളിച്ചാനൊന്നും പോയിട്ടില്ല
അളയാക്കെ നല്ല പോലെ ആയതുകൊണ്ട് ഇനി പളയാക്കാണന്നും അറിയില്ല എനിക്കും അറിയില്ല ആരെ കൊ
നന്നായോ
ഉണ്ടാക്കണം
എടുക്കര് എടു ക്കു ഒരു തെറ്റാണല്ലോ ആ ഉ എന്നാ മതി
അണ്ടൽ കാണയോ
ഏത് കറോ
ഉം വോള വണ്ടി ഇ താത്ത വി ജോച്ചി ഒക്കെ പാറഞ് ആ വിടെ നിന്നോട്ടല്ലേ ഒരു മാസത്തിന്
ചെമ്മേ ഓട താത്തിന്റെ ധര്യമാണ് സമ്മതിച്ച
അനെ എങ്ങനെയ ഇപ്പ തെരില അറില്ലല്ലോ ന നന്നായ അ
എന്റെ വണ്ടി ഇവിടെ സൈഡ ആക്കി വച്ച കണ്ണി പണി ഉ പണിക്ക് പോമ്പം ഇമിനി ഇഹ് ബൈക്ക്ന്നെ
ഇത് മനസ്സ് കണ്ടിട്ടേക്കാര നന്നായ തന്നെ
ആ
ഞാ പറയാ ഒരു
ഓക്ക ഉണ്ടാവും നുമ്മക്ക് അറിയി
മറ്റേത് കൊണ്ടുപോകയാണെങ്കിലേ അപ്പൊ ഇനിപ്പോ മറ്റേത് ചോദിച്ചും വേണ്ടാ ഇനി പോയി ചോദിച്ചാ കിട്ടൂല്ല ഇ അടി കാരം ചോദിച്ചാല്
ഇല്ല ഇത് മതിയല്ലോ എന്നാലും രണ്ട് ഇ എണ്ണ ഒരേ പോലെ തന്നെ അല്ലേ ഇപ്പന്നെ എണ്ണ അടച്ചാന് കയ്യില്ലാ പറഞ്ഞാണ്ട് ഏ അൻ്റെ വണ്ടി ഇവിടെ വെച്ചാ
ആ അത് നല്ല എണ്ണ ആവുവേ ഉം താത്ത ചോദിച്ചുഅറിഞ് ഒരു മാസത്തിന് ഇവിടെ നിന്നോട്ട് അതെ അപ്പൊ ഓള് അറിഞ്ഞഞ് വണ്ടി തരുന്നേന് പ്രശ്നൊന്നുല്ല ഏ കേടത്താനോ അതാക്കാനോ ഒന്നും പാടില്ല വണ്ടി എങ്ങനെ കൊണ്ടോയത് അതേപോലെ ഇവിടെത്തന്നെ കൊണ്ടരണം എന്നൊക്കെ പറഞ്ഞു
അല്ല കൊച്ചുന്റെ ആ ആ ഓൾ തന്നെ വാങ്ങിക്കോട്ടെ ഊളാകുമ്പോ വർ വർത്താനം പറഞ്ഞതാവും
ആ അതന്നെ അയ് ഞാൻ ഉമ്മനോട് പറഞ്ഞു ഓൾ താവുമ്പോ എത്ര ആയാലും വേജാറുണ്ടാവും. നമ്മൾതൊ ആ നമ്മൾത് കൊണ്ടോണ കാര്യം ചോദയ്ച്ചാനും പറയാനും ആരൂല്ല അങ്ങനത്തെരിതൊന്നും ഉണ്ടാവവുല്ല ഓൽതാവുബം എത്രയാലും ഇപ്പം അളിയകാക്കണേലും താത്താക്കാണേലും ഒരു പേടി വെ അച്ചാർണ്ടാവും താത്താക്ക്‌ എന്തേലും ഇണ്ടാവും ഇഞ്ഞിപ്പം അളിയാകാക്ക് ഇല്ലെങ്കിലും
അതിനൊ ഓള് ചോ
അത് ഓള മനസ്ന്നായിട്ട് ചോദിച്ചാവില്ല ഓളെ കൊണ്ട് പ്രേരിപ്പിച്ച് ചോയി ചത ചോയിപ്പിച്ചതാവും ഓളായിട്ട് ങ്ങനെ ചോയിചൊന്നും ഇല്ല ആ അതന്നെ മക്കളെ മാ- മാപ്പളന്റെ ആരോ പ്രലോഭനത്തില് ഓള് വീണാണ് അല്ലാതെ ഓള് ഒറ്റക്ക് അങ്ങനെ വിളിച്ചു ചോദിച്ചാുനുള്ളതൊന്നും നമ്മളോട് അത് ചോയ്ച്ചാ വാണെങ്കി ഓള് ഒറ്റക്ക്‌ ചോയിച്ചും ആ - കൊച്ചിനോട് ഉം അതന്നെ അത് നോക്കണ്ട എങ്ങനെയോ അങ്ങനെയോ വന്ന് ചോദിച്ചാണ് ഏതായാലും വേജാറായ്ക്കാരം ഇഞ്ഞിപ്പോ ഒരു മാസം തിരിച്ചു വരോളം ഇനക്കന്നെ എന്താ അവിടെ ആയിറ്റു വേജാറ് ഞാനൊന്നും അങ്ങനെ ഒരിതാണ് ആളെ
പിന്നേ ആണെങ്കി കേ ന്നിട്ട് പറയാ അത് കൊളത്തിലൊക്കെ പോയി കൊണ്ടോയി കെയ്കണം അത്രക്ക് ചളി ന്നറഞ്ഞ്ക്ക്‌ണ് അയിൻ്റെ ഉള്ളില് അറിയ്ണ്ട് ഉം - ഈ മയക്കാലോം അല്ലേ അപ്പം. ഇതിന്റെ - ഉള്ള കമ്പിന്റെ ഉള്ളിലൊക്കി
ഉം ഞാനന്നെ ഒരു ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തോളം അത് നിർത്തിട്ട്ണ്. അപ്പൊ ഈ കാറ്റും പൊടിയും വെയിലും ഒക്കെ കേറല്ലേ
ആ അതാ കാര്യം.
ഉം നിർത്തിയിട്ടതും പിന്നെ കൊണ്ടുയോലും ഞാൻ പിന്നെ വിചാരിച്ചീനിം അത് നൂറുപ്യെങ്കി കൊടുത്തിട്ട് ഓനോട് സർവീസ് ചെയ്ത് ച്ചാലോന്നൊക്കെ പിന്നെ ങ്ട്ട് പിന്നെ അയിനൊട്ട് സമയം കിട്ടീട്ടുല്ല.
ഉം അല്ല അപ്പം ഇന്നാ ന്ന ആയിക്കോട്ടെ
ആ ആയിക്കോട്ട ന്നാല് ന്നാ ശരി അസ്സ്ലമലൈക്കും